എവടേ
ഞാന് നാട്ടിലുണ്ടേയ്
അതെ കഴിച്ച് കഴിഞ്ഞോ?
ഓ കഴിച്ചു ന്നത്തെ കഴിച്ചു ഞ്ഞി ഈവനിങ്ങ്ണ്ട്
അതെ എന്താന്ന് ചൊയ്ക്കാൻ
ഇന്നൊന്നൂല്ല സാദാപോൽ തന്നെ നമ്മുടെ ചോറും കറിയും ഒരു ചിക്കൻ കറീണ്ട് അതന്നെ
അതെ
വേറെ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യലായിട്ടൊന്നുല്ല
പ്പൊ കല്യാണൊന്നുല്ലേ കല്യാണങ്ങളൊന്നൂല്ല
കല്യാണങ്ങൾ നിലവിൽ വരുന്നുണ്ട് ഒക്ടോബറില് കല്യാണം വരുന്നുണ്ട് അത് ഒന്നെന്നെര കല്യാണം അത് മേത്തു കിടക്കും പറയ പറയണ എന്താ കാരണംന്ന് വെച്ച്കഴിഞ്ഞാല് അത് പെങ്ങളെടെ മോള കല്യാണാണ് അപ്പൊ അത് മേത്ത് കിടക്കും എന്ന് ഒറപ്പല്ലേ
അതെ അതെ അതെ
എന്തായാലും നമ്മള് മാമൻ ആയ സ്ഥിതിക്ക് ഒരു പവനെങ്കിലും ഇപ്പോ വാങ്ങിക്കൊടുക്കേണ്ട അല്ലെങ്കിൽ മോശ
ഒരു പവന് എത്രയാ ഒരു ലക്ഷത്തിന്റെ മേലയല്ലേ നിങ്ങള് പൈസക്കാരാണെങ്കി ഇങ്ങക്ക് കൊടുക്കാലോ
ഉം പൈസാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഉണ്ട് ഇല്ലാന്ന് പറയണില്ല ഇല്ലാന്ന് ഇല്ലയ് കയിച്ചണ്ട അത് അങ്ങനെയാണ് കഥ
ഒക്കെ തെറ്റാണ്
സംഭവം ശരിയാണ് പക്ഷെ നമ്മള് നാ നമ്മളെ വീട്ടിൽന്ന് ഒരു ആള ഇറക്കി വിടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്ക ഒന്ന് കൊടുത്ത് വിടണ്ടേ അതാണ്പ്പേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലതെപ്പോ ഇത് വലിയ സംഭവം ഒനാക്കിയിട്ടൊന്നല്ല
അതല്ല പക്ഷേ ഇപ്പം സ്ത്രീധനം എത്ര കൊടുത്തിട്ട് കണ്ടില്ല എത്ര പെകുട്ടികളാ മരി
അത് അത് ഞാന് എന്താ പറയ്ണെ വെച്ച് കഴിഞ്ഞാല് കെടു ലായിട്ടും ഞാന് ഈ ഹിന്ദുസിന്റെ സൈഡില് അങ്ങനത്തെ കേസുകൾ കണ്ടിള്ളയ് കാരണം അവര് അഥവാ കൂടുതലാ കൊടുക്കണ് ഒരു പരിധിയൊന്നുമില്ല അവര് ചോദിച്ച നൂറും അമ്പതും കാറും അതൊക്കെ അതൊക്കെ അതൊക്കെ ഭയങ്കര തെറ്റാല്ലേ തെറ്റാന്നല്ലേ പറയണേ അത് ഇങ്ങനെ മിസ്യൂസ് ചെയ്യ അഥവാ ഒരു അവരെ അവർക്കന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിക്കാണ് അയ് മാറ്ണത് എന്നിട്ട് അതിൽ നാണോ വണില്ലാതെ അവരുത്തെ ചെക്കന്മാര് വീണ്ടും ചോദിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ പേരിൽ വീട്ട് അവരെ ഉപദ്രശി എന്താണ് ഇതുകൊണ്ടൊക്കെ കിട്ടണ നിനക്ക്ൊരു കൊടുത്ത യോട്ടുന്നത് എന്ത സംഭവാണോ അവര് എന്താ വെച്ച കഴിഞ്ഞാല് ഇവർക്ക് എന്ത്സംഭവിക്ണ എന്ന് വച്ചഴിഞ്ഞാല് ഈ ക്രിത്യ ട്ടൊന്നും പോര ത് ന്ത് രും ഭർതൃ ഭർത്താവ് ഭാര്യന്റെ വീ തേര് ഭർത്താവിനെ നോക്കേണ്ട ഒരു കടമ ആയിട്ടാണ് ആഹ് അങ്ങൻത്തെക്കെ ആളുകളുള്ള സെര്ക് അങ്ങൻത്തെന്നും കര് ല്ല്യാണം കഴിക്കാതിരിക്ക നല്ലത് ഇപ്പൊക്കെ പ്രേമിച്ചിട്ടന്നെ നല്ലത് കാരണം എന്താച്ചാഉമ്പോ പിന്നെ ആ പ്രശ്ന വരുന്നല്ല ആ പ്രശ്ന
പെൺ ആഹ് ചെക്കന്റെ വീട്ടാര് പ റിയാ ഒന്നും കൊണ്ട്രാണ്ട് വന്നതാണ് ന്ന് പർഞ് ആഹ് പെണ്ണിന്ള്ള മാധാനം കൊടുക്കില്ല രണ്ടും പ്രശ്നം തന്നെ അതുപോലെ കൊറേ കൊടുത്തിട്ട് ല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടിള് എത്ര പെൺകുട്ടിളാ ആഹ് സ്വർണ്ണട്ട് ജീവിക്കുന്നുണ്ട്. അച്ഛനും അമ്മി അത്രയും എടങ്ങേറായിട്ട് ന്റെ കാര് തെന്ന പറയാ അച്ഛനും അമ്മേ അത്ര എടങ്ങാറായിട്ട് ഇക്ക് എട്ടൊമ്പത് പവന് ണ്ടാക്കി തന്നു. ഇണ്ടാക്കി തന്നിട്ട്രിക്കി കല്യാണം കഴി ഞ്ഞ ഒറ്റ മാസേ അതൊക്കെ ഇട്ട് ഞാൻ നടന്നിട്ടുള്ളു
അതെതെ
അതിൽ കൂടുതൽ ഞാാന അതൊന്നും ഇട്ടിട്ടുംല്ല ഞാൻ കണ്ടിട്ടുംല്ല അവര് പണയം വെക്കാന പറഞ്ഞ് എടുത്തണ്ട് പോവും അത് പിന്നെ വിറ്റ് കഴിഞ്ഞാലേള്ളൂ ഞൻ അറിയുള്ളൂ അപ്പോഴും അവര് പറയില്ല അങ്ങനെ ഭർത്താവ് വർക്ക് ചെയ്ത ബാങ്കന്ന് ഇന്നോട് ചെിലപ്പോ ചോയ്ക്കും ഞാനത് എന്താ പറഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ അടുത്ത് അത് വീട്ടിൽ വന്നവൻ പറഞ്ഞില്ലേ നമുക്ക് സെയിൽ ചെയ്യല്ലേ അത് എന്താ എന്താ എന്തായന് പറയാ ബാങ്കിൽ നിന്ന് ഒരു സംഭവം ഉണ്ടല്ലോ ജപ് ജപ്തിയല്ല വേറെന്താ ലേലം വിളിക്ക ക്കുലേലേലം അലേലം വിളിച്ച് പോയി ച്ച്കഴിഞ്ഞഅതിൽന്നൊന്നും കിട്ടൂല ഇതിപ്പോ പണ വിക്കണുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിലും കിട്ടും പിന്നെ അടവ് അടച്ചു ബാക്കി ക്ലോസ് ചെയ്യ ചെയ്യ ലോൺന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞ ഞാനൊന്നും അറി റഞ്ഞിട്ടില്ല ഏ അതെന്താന്ന് വെച്ചാൽ ചെയ്തു എന്നിട്ട് പിന്നെ ബാക്കി അവരുടെ കൈത്തന്നെ കൊടുത്തു ഞാൻ അറിഞ്ഞതായിട്ട് പറയണ്ടത് ആപറഞ്ഞ അങ്ങനെ എന്റെ എല്ല സ്വർണം പോയി അപ്പൊ അതാണ് എത്ര പെൺകുട്ടികൾ അങ്ങനെ ഇട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇട്ട് കാണാനാണ് എറെ അച്ഛനും അമ്മിക്ക് അതൊക്കെ തന്നിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടത്
അതെ അതെ അതാണ് അതന്ന് സംഭവതിലൊന്നും ഞാന അതിനൊന്നും അതെന്താ പറയാന് കുറ്റ റ്റം പറല്ല അതിനൊന്നൊരാണത്തന്നല്ലേ നമ്മൾ പറയണ്ട് കാരണം എന്താ വെച്ചാ നമ്മുടെ ഇപ്പോ വൈഫിന്റെ അല്ലെങ്കിൽ അവരുടെ അവരുടെ കുടുംബത്തി നിന്ന് കിട്ടിയിട്ട് ജീ ക്കാന്ന്പറഞ്ഞാലഅതിനും നല്ല
പക്ഷെക്ക് സങ്കടം എന്താന്ന്റിയോ അതൊക്കെ കൊണ്ട പണയം വെച്ചിട്ടാണെങ്കിലും വിറ്റിട്ടാണെങ്കിലും അവര് അവരെ ബാധ്യതകള് തീർത്തിട്ടുണ്ടെങ്കിൽ എിക്കൊരു സന്തോഷം കാരണം എന്റെ അച്ഛന് തന്നൊരു സംഭവം അതുകൊണ്ട് അവർക്ക് അവരുടെ ബാധ്യത തീർക്കാനായാലോ എന്നുള്ളരു സന്തോഷം സമാധാന അഭിമാനവും നമുക്ക് ഉണ്ടാവും ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞട്ട പി റ്റേ ദിവസം അവരെന്റെറ അടുത്ത് ഊരി ചോദിക്കയാണെങ്കിൽ ഞാൻ കൊടുക്കുായിരുന്നു ഇത അങ്ങനെയല്ല അവിടെ കടണ്ട് ഇവിടെ കടണ്ട് നിട്ടാ കടങ്ങള്ൾ തീർന്നോ ഇപ്പോഴും കടങ്ങളാ അതിന്റെ ഇടയിൽ ഇന ഇന്റെ കുട്ടറയും കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമല്ല അ അതൊക്കെ ചെയ്യുമ്പോ നമ്മുക്ക് നമ്മളെ കുടുംബക്കാര മുന്നില് അവരുടെ വിലയും പോവും നമ്മുടെ വെലയും പോവും
തീർച്ചയായ്ട്ടും തീർച്ചയായ്ട്ടും അഎന്നെ സംഭവം നമ്മുടെ വീട്ടാരാമ്പൊ നമ്മടെ കാര്ണം ത്രയും നിങ്ങള് പ ർഞ്ഞ പോലെ നിങ്ങക്ക് പ്പ ഇത്രയ്മ് തന്നിട്ട് നിങ്‌ ങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ പോലും അവര്ടെ ആവശ്യനാണെങ്കി പോലും അവരുടെ കാര്യങ്ങള് നടക്കണെങ്കി ങ്ങള് പർഞ്ഞെ ശരിയാണ് ഇത് അല്ലെങ്കി പ്പൊ ഒരു വീട്ണ്ടാക് കണക്ക് പൊതുവെ ഇപ്പ ലേഡീ ലേഡീസ് അല്ലെങ്കി പെൺകുട്ട്യള് കൊടുക്കുണ്ട് അതൊക്കെ നല്ലൊരു കാര്യല്ല ഇപ്പൊ അത് അവരാർക്കും വേണ്ടി വേണ്ടിയിട്ടന്ന് ചിന്തിക്കാ റ്റും അല്ലാതെ വെർതേ ദൂർത്തട്ച്ച് നടക്കാൻ ആ കുറേ ടീംസ് ണ്ട് ബോയ്സിന്റെ അല്ല ആണുങ്ങളെ കൂട്ട് തന്നെ കൊറേണ്ണം അതിന് ഞാൻ പറയില്ലോ വെർതെ മീശ വെച്ച് നടന്ന്ന്ന് കാര്യല്ലല്ലോ ഇതേ അവ് അതായ്ത് അവനെ അനക് വേണ്ടത്ണ്ടാ യ്യി ചെറിയ തൊക്കെ ഈ ഇങ്ങൻത്തൊക്കെ സാനങ്ങളൊക്കെ അമ്മള് ഉപയോഗിക്കെണ്ട ടൈമ് എപ്പളാ ച്ച അത്രെയും അത്യാവശ്യങ്ങള് വര്മ്പോ അയ് പ്പോ ഈ പർഞ്ഞായ്രി ഹോസ്പിറ്റൽ കേസ് അങ്ങനെക്ക വരുമ്പോ നമുക്
ഇപ്പ ഇന്റെ കയ്യിൽ ആ ഗോൾഡൊക്ക ണ്ട്ന്ന്ണ്ട് ഇന്നീ ഗവൺമെന്റ് ആശുപത്രി പോയി കടക്കണ്ട ആവശ്യിക്കില്ല
അതെ അതെ ആ ഹ്
ഇപ്പ ന്റെ വീട്ട്ല് ബുദ്ധിമുട്ടള് ണ്ട്ന്നുണ്ടെങ്കി അത് ന്റെ അച്ഛന് ണ്ടാക്കി തന്നതൊക്കെ ധൈര്യായിട്ട് എടുത്ത് കൊടുക്കാ തിക്ക്‌യൊക്ക മ് സങ്കടാര്ന്നു അച്ഛന് എന്തെങ്കിലും ബുദ്ധിമു ട്ട് പറയുമ്പോ ന്ന അച്ഛന്റെ കുട്ടിയത് തെരുവോ ചോദിക്കുമ്പോ ക്കിപറയാന് എന്താ ള്ള ഇക്ക് നാണക്കെട് ക്കി സങ്കടാർന്ന് ഞാൻ പറഞ്ഞർന്നില്ല അച്ച അതി ആഹ് ഞാനു റയാണ്ട് ഇന്റെട്ത്ത് അട്ത്ത് മാസം എടുത്തെരാ ത് പിറ്റത്തെ മാസം എടുത്ത തരാന്ന് പർഞ്ഞ്ട്ട് ഒ എല്ലാം കൊണ്ടുപോയി ഇപ്പ ഒരു മാസ കണക്കു ഇല്ല ഒരു സ്വർണത്തിന്റെ കണക്കുല്ല
അതെ അതെ ഇതെന്നെ സംഭവിക്ക്‌ണെ തീർച്ചയായിട്ടും അത് എല്ലായിടത്തും അങ്ങൻ തെന്നെണ് ഇപ്പോ ഇ കൂടുതലായിട്ട് ഇപ്പൊ പാമ്പിനെ കൊണ്ടൊക്ക കൊത്തിന്നർഞ്ഞ്ട്ട് ക്ക നമ്മളൊരു വാർത്തൊക്കെ കണ്ടാണ് ആ അത്പ്പോ നമ്മക്ക് ആ നമ്മുടെ ഈ ഗോൾഡും കാര്യങ്ങളൊക്കെ കയ്ക്കലാക്കി ശേഷം അത് പിന്നെ അതൊര് അവർക്കൊരു ബാധ്യത ആയിട്ട്ള്ള ലെവൽക്കൊക്കെണ് പ്പോ ജോലി അടക്കള്ള സ്ത്രീ ൾക്കെനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ങ്ങനെ കൊല്ല അങ്ങനെ അങ്ങനെക്കെ അമ്മള് വാർത്തെ കൂടി കേക്ക്‌ണാണ് നം മ്മള അട്ത്തും സംഭവിച്ചിട്ടില്ല സമ്മതിക്കെ സംഭവിക്കാരിക്കട്ടെ എങ്ങൻത്തൊന്നും എന്ത്‌ ച്ചയ്ഞ്ഞാല് ഇങ്ങൻത്തൊന്നും എന്താ പറയാ ആണ്ങ്ങൾക്ക്‌ പർഞ്ഞ പെര്പാട്യല്ലാന്ന് നമ്മൾ പറിണ കാരണം ന്താ ച്ചയ്ഞ്ഞാല് തീർച്ചയ്ട്ടു അവര് അമ ക്ക്‌ ജോലിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ വീട്ടില് നമ്മെടെ മക്കളെയൊ വീട്ട്കാരൊക്കെ നോക്കി അതാ അയ്ന്റൊര് സ സന്തോശൊന്ന് വേറെ ത്തന്നെണ് അത് പിന്നെ സൊന്തായിട്ട് വീട് കാര്യങ്ങളൊക്കെ അതയ്ത് മനുഷ് ഷ്യന്റെ ഒരാ ആവശ്യങ്ങളാണ് അതൊക്കെ
അതുപോലെ തന്നെ അവര് നമ്മള് ഇപ്പ ഞാനതാ കുട്ടിയായിട്ട് ത്ര രണ്ട് വർഷം ഞാന് അതിന്റെ മുന്നേ കല്യാണം കഴിഞ്ഞെ മുതല് ഞാൻ ജോലിക്ക് പോവ്ന്നില്ല അപ്പൊ എന്റെ ആവശ്യങ്ങള് ചെയ്തു തര്ണ്ടത് ആരാ ഭർത്താവെന്ന നെലേല് അയാള് ചെയ്തു തര്ണം ഏ അല്ലാണ്ട് അതും എന്റെ വീട്ട്കാരെ തലേല് ടാൻ പറ്റോ അത് പോട്ടേന്ന് വിചാരിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ഡെലിവറി പ്രസവത്തിന്റെ സമയത്താണെങ്കിലും കുട്ടിയുടെ കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ ഞാന് ഞാൻ എല്ലാം വീട്ടുകാരോട് ചോയ്ക്കും കാര്ണം ഞാന ആ ഒരാളോട് ചോയ് പോച്ചഴിഞ്ഞിക്ക് കിട്ട്ല്ല എല്ലാ ആണുങ്ങളും ഞാൻ പറയല്ല ഏ എല്ലാ ആണുങ്ങൾ ടെ കാര്യമല്ല ഞാൻ പറഞ്ഞ ചെല ചുരുക്കം ചെല അണുങ്ങള് അങ്ങനെയാണ്
അതെ അതെ അതെ തീർച്ചയായ്ട്ടും താങ്കൾ പറഞ്ഞത് ഞാൻ യോജിക്കുന്നു അത് കുറേ ആൾ ള്ണ്ട് പിന്നെ ഈ ഇതൊക്കെ ന്ന ന്നയ് ഇപ്പൊ ഈ പ്രസവം കാര്യങ്ങളൊക്കെ നോ പർനയ്ഞ്ഞാ അമുക്ക് ഒരു പത്ത് മാസ്ത്ത ഗാപ്പ് തീർച്ചയായ്ട്ടും എന്താലും ഉണ്ടല്ലോ അതിനൊക്കെ നമ്മള് മുൻ മുൻകൂട്ടി കണ്ടുവെച്ചില്ലന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ആ പരിപാടിക്ക് നിക്കാരുന്നു നല്ലാണ് ഞാൻ പൊതുവേ ചിന്തിക്കണ ഒരു കാര്യമാണ്തെന്തായാലും ഇ അതെ എന്താ വെച്ച കഴിഞ്ഞാപ്പോ ആ കുട്ടി ഒേക്ക് വേണ്ട ഗോൾഡ് കാര്യങ്ങളൊക്കെ നമ്മള് പത്ത് മാസ സമയം ഉണ്ടായിട്ട് പോലെ നമ്മള് ചെയീട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കുട്ടീനെ നോക്കാൻ പോലും കയ്യില്ലേ പിന്നെ അതിന്റെ ആവശ്യമല്ലല്ലോ
അതെ അതന്നെ ഇപ്പ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോണം കാര എന്റെ ആവശ്യങ്ങൾ നടക്കണങ്ക ഇപ്പപ്പോ എങ്കിലും ഒരു കല്യാണോ വേറെ എന്തെങ്കിലും ഒരു പരിപാടാണോ ണ്ട് ഞൻ ഒരു പരിപാടിക്ക് ഞാൻ പോട്ടില്ല കാരണം മറ്റുള്ളവരുടെ മുന്നിക് പോമ്പോ നമക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എന്റെ കയ്ൽ ഉണ്ടാവില്ല കല്യാണത്തിന്റെ മുന്നേ ഞാൻ തീച്ചയട്ട ഞാൻ ഫാൻസി സാധനൾായിക്കോട്ടെ അല്ലാണ്ട് ഡ്രസ്സും കാര്യങ്ങളായിക്കോട്ടെ ഞാൻ വാങ്ങി ചിലവാക്കിയിരുന്നു കല്യാണം കഴിഞ്ഞപ്പൊ എനിക്ക അതൊന്നുമല്ല പറയുമ്പോ സങ്കടം ഓർക്കുമ്പോഴൊക്കെ സങ്കടംണ്ട് പക്ഷെ എന്താ ചെയ്യ ഇപ്പൊ ഈ കുട്ടീനെയ വെച്ച് ഞാൻ എന്ത് ജോലിക്കാ പോവാ
തീർച്ചയായിട്ടും കാലഘട്ട ഇതിപ്പോ അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ട് കേയ ഇപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടി വന്നിട്ടുള്ള എനക്ക്
അല്ലെങ്കിൽ ആ ആണുങ്ങൾ ഭർത്താക്കന്മാരെ അത് മനസ്സിലാക്കണം ആ അവള് കുട്ടീനെ നോക്കി വി രിക്കയാണ് അവൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും ണം ഞാൻ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കണം ആൺകുട്ടികളും ഉണ്ട് അതുകൊണ്ട് തന്നെ എത്ര പെൺകുട്ടികളും ഹാപ്പിയാണ് അതുകൊണ്ട്
ഓ തീർച്ചയായിട്ടും
നമ്മള് കണ്ടറിയുന്ന ഭർത്താക്കന്മാര് നമ്മുക്ക് ഉണ്ടെന്നുണ്ടെങ്ക നമ്മുക്ക് ഒന്നിനും സങ്കടം ഇല്ല എത്ര വർഷം ആണെങ്കിലും നമ്മള് ജോലി കളഞ്ഞിട്ട് ഇരിക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാം എന്റെ ഭർത്താവ് ഒരു കുറവും വരുത്തണില്ല അവരുണ്ട്
അതെ അതെ അതന്നെയ കൂടുത ഞാൻ ആ ഒരു ഇത് ഇതാണ് ഇപ്പ നമ്മുടെ വൈഫ്ഞ്ഞിട്ട നമ്മുക്ക് ജീവിക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥായിരിക്കട്ടെ നമ്മള് വഴ എന്താ പറ വാശി പിടിക്കുന്ന കാര്യമല്ല അവർക്ക് നമുക്ക് നമ്മളുടൊയ ഒരു ഒതുക്കത്തില് പോണ് കാര അതില് വലിയ സന്തോഷം വേറെ ഒന്നുമില്ല അത് വീട്ടില് അവടെ ലേഡീസ് ഒക്കെ വീട്ടിലൊക്കെന്ന നല്ലത് അവർക്ക് അവ കുട്ടികളെ നോക്ക ഉണ്ടാവ ഒരുപാട് പണികൾ ഉണ്ടാവും ഇട്ട തന്നെ അതിന്റെ ഇടക്ക് ജോലിക്കും പോകുകന്ന് പറഞ്ഞാൽ അതൊന്നും എന്താ പറയാ ഉൾക്കൊള്ളാൻ കാര്യമാണ് പിന്നെ നമ്മള് ചിലവർക്ക് അത് സന്തോഷത്തോടെ ചെയീണണ്ട് അത് നമ്മൾ എതിർപ്പല്ല ചെയീണവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ഇങ്ങനെ ഏ ആര് ഭർത്തവിനും സഹായിക്കാുള്ളരു മൈൻഡ് അല്ലെങ്കില് ഇതില് ചെയ്യണവലും ഉണ്ട്
അതും പോട്ടെ ഒരു ഞായറാഴ്ച ദിവസം ലീവ്ള്ളൊരു ദിവസം കുട്ടീനെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞഞ് വെയ്യ ആ എല്ലാ ദിവസവും ഞാൻ പണിക്ക് പോയിട്ട് ഒരു ദിവസം ഞായറാഴ്ച വന്ന് വീട്ടിലിരിക്കുമ്പോൾ അതിന് സമാധ നം തരില്ല ചോദിക്കും നമ്മൾെന്താ ചിന്തിക്ക എല്ലാ ദിവസം കുട്ടികള കാര്യം വീട്ടത്തെ കാര്യോ അവര് അച്ഛന്റെയും അമ്മേന്റെയും കാര്യോ നമ്മുടെ കാര്യമൊക്കെ ചെയ്ത് തരുമ്പോ ആ ഒരു ദിവസം ഞായറാഴ്ച ദിവസംങ്ക കൊറച്ച നേരങ്കിലും കുട്ടീ നോക്ക നോക്കിയാ നമുക്കതൊരു സമാധാനം അല്ലേ ചിന്ദിക്കുന്നെ പക്ഷെ അതും നല്ല അവര് ചിന്തിക്കുക അവർക്ക് അതും ഡിസ്റ്റർബൻസ ആണ് അതൊക്കെ സിനിമക്ക് പോവ ഞായറാഴ്ച ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകവും അല്ലെ ചെക്കന്മാരുടെ പിന്നാലൽ ഇങ്ങനേംങ്കിലും പോവും അത്രയും പോലും കുട്ടികുടെ അടുത്തില്ല പറയ
അതെ അതെ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഒരുപാട് പോയാണ് ഇപ്പഴത്തെ കാലഘട്ടം അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല എന്താ വെച്ച കഴിഞ്ഞാല് ഒന്നാമത് ഇത് തന്നെ ഈ ഇ ഗോൾഡിന്റെ കാര്യത്തി നമ്മള് പറഞ്ഞ മാതിരി തന്നെ അത് കൊണ്ടിരുന്ന് അവർ കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ അച്ഛ അച്ഛനമ്മമാർക്ക ഉണ്ടായി കൊടുത്ത സാധനം
ഈ ബോയിസൊക്കെ ദൂർത്ത് അടിക്കുമ്പോ ഉള്ള അത് ഒരു തെറ്റായ ഒരു കാര്യമാണ് അതല്ലങ്കി രണ്ടു പേർക്കു ഉപകാരപ്പെ ഇപ്പോ നിർബന്ധപരമായിട്ടുള്ള ഹോസ്പിറ്റൽ കേസ് അങ്ങനതിനൊക്കെ ചിലവാക്കാ ന്ന് പറഞ്ഞാ ഓക്കെ നമുക്ക് സമ്മേയിച്ച സംമ്മയിച്ച കാരണം ട്ടയിമിൽ ചെല്ലപ്പോ സ്വാഭാവികമായിട്ടു ഒരു മനുഷ്യന്റെ അട്ത്ത് ചിലാൾക്ക് ണ്ടായിന്ന് വരില്ല അപ്പൊ ഇല്ലാത്ത ടൈമിലൊക്കെ ഉപയോഗിക്കുന്നെന് കുഴപ്പമില്ല എന്നാണ് ക്ക് ന്റെ ഒരു അഭിപ്രായം അല്ലാതെ ഇപ്പത്ത മാത് പിന്നെന്നാമത് കൊടുണലന്നെ എതിർപ്പാണ് കാരണഎന്താച്ചാ അത്ര കൊടുക്ണെന് ല ഒരു പരിധി ഉണ്ട് ഒരു ഇരുപത് മാക്സിമം ഒരു പതിനഞ്ച് ഇപ്പതൊക്കെ റേറ്റ് നോക്കണ ഒരു പത്തിന്റെ അപ്പറം കൊടുക്കാൻ പാടില്ല ഒമ്പതോ അഞ്ചോ ആത് അത്രൊക്കെ മതി കാരണം അത് അതോണ്ടനെ സിമ്പിൾ ആയിട്ട് ഇപ്പത്ത കാലത്ത് പുട്ച്ച്ക്കാൻല്ലത് എ ന്ത്‌ണ്ട് ഒരു കാല ത്ണ്ടാ അത്യാവശ്യം വരുമ്പോ ഉപ ക്കാണ് കാര്യമാണ് അല്ലാത്ത പൈസ ഉണ്ടന്നുണ്ടെങ്കിൽ മക്കള പേര് ഇൻവെസ്റ്റ് ചെയ്യാ അതാ നല്ലത് അല്ലാതെ ഇത് നമ് നമ്മള് ലാവശ്യായി അവരെ കൈ കൊടുത്ത അത് ഒരു താങ്കള് പറഞ്ഞ പോലെ തന്നെ ഇത് അങ്ങനെ തന്നെ എത്തഅ മം സ്വാഭാവികാണ് തീർച്ചയായിട്ടും അയിനെ കുറിച്ച് പറയയാണെങ്കിൽ ഒരുപാട് പറയണം നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാ ട്ടോ